ക്കണ്ടോ ആഹ് കേക്കാണ്ട് കേട്ടോ
ആഹ് എന്താവേറെ ഇല്ല പണി നടന്നോണ്ടിരിക്കുന്നു വീടൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു
ഉം ചായപ്പരിവാടി കഴിഞ്ഞീണ്ടാവുല്ലേ
ആഹ് അതൊക്കെ കഴിഞ്ഞ് രാവിൽത്തെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്ക് ജസ്റ്റ് ഒന്ന് കറി കൂടി ആക്കിയാ മതി
ഉം
ഉം
ചോറ് വെച്ച് തോരനൊക്കെ വെച്ചോ
ചോറ് ഞാൻ വെച്ച് ചോറ് റൈസ് കുക്കറിൽ ഞാന് തെളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി കറി ഒന്ന് ആക്കണം
ഇപ്പ എല്ലാരും അത് തന്നെയാ റൈസ് കുക്കറിന്റെ ആൾക്കാരാ വേഗം ഉണ്ടല്ലോ പണി
ആഹ് അതാ ചെറിയ എന്താ രാവിലെ എന്തായിരുന്നു കഴിക്കാൻ
രാവിലെ ഇന്ന് നൂൽപുട്ട് അവിടെയെല്ലാം നൂൽപുട്ട് എങ്ങനെയാണ് പറയാ ഇടിയപ്പം
ആഹ് അതെ അതെ അതെ ഇടിയപ്പം
ഉം മുട്ട കറിയും
ഉം ഇവിടെ രാവിലെ അപ്പവായിരുന്നു അപ്പവും കടലക്കറിയും
ആഹ് അപ്പൊ എന്ത് പച്ചരി അരച്ച കലക്കി പാറന്ന അതെ അതന്നെ ഉം
ഉം വേറെ ഒന്നൂല്ല പച്ചരി തേങ്ങ തേങ്ങയുടെ വെള്ളം അത്രേ ഒള്ളൂ
ആഹ്
ആഹ് അവിടെ എന്തായിരുന്നു ഉച്ചക്ക് കഴിക്കാൻ
ഉച്ചത്തേക്ക് ചോറ് റൈസ് കുക്കറിൽ വെച്ചിണ്ട് തെളപ്പി തെളപ്പിച്ച് വെച്ചിണ്ട് ആവണേ ഒള്ളൂ എടുക്കാന് കറി മീൻകറി വെച്ചിട്ടുണ്ട് മീൻകറിയായി ഇനി ഉപ്പേരി വെക്കാനുള്ളതുണ്ട്
ആണല്ലേ
ഉപ്പേരിക്ക് കാബേജ് കട്ട് ചെയ്ത് വച്ചിണ്ട് ഇനി ഇണ്ടാക്കണം ആ ഒരാളുണ്ട് എണീറ്റില്ല കെടക്കുവാ
ആ കുഞ്ഞ് മോള മോനാണോ കുഞ്ഞാണോ ഉം ഉം എനിക്ക് രണ്ട് പേരുണ്ട് അവര് ഒരാള് ഒന്നിലും ഒരാള് എൽ കെ ജീലും.
ആഹ് ആഹ് എന്റെ മോന് എന്താ എൽ കെ ജി പോണൊണ്ട് കേട്ടോ നല്ല ചെറുതല്ലാ ഇന്ന് സ്കൂളില്ലാ ആഹ് അങ്ങനെ കെടന്നതാണ്.
ആണല്ലേ വീട്ടിലെയാ ഏട്ടാ അവടെ ചേച്ചിടെയാ ആ ചേച്ചീടെ പിന്നെ കേട്ടില്ല അല്ല ആഹ് പറഞ്ഞോ
ആഹ്
ഒരാള് വന്നാരുന്ന് എടക്ക് അതാ
ആഹ് എന്നിട്ടെന്താ കറി വെക്കണേ
ഇന്ന് കറി ഞാൻ വിചാരിച്ച് പുളിശ്ശേരി കൊറച്ചിരിപ്പുണ്ട് മക്കക്ക് പുളിശ്ശേരി ഇഷ്ടവാ അപ്പൊ ഞാൻ വിചാരിച്ച് കൊറച്ച് രസം കൂടെ എനിക്ക് രസവാ ഇഷ്ടം കൂടുതല് പുളിശ്ശേരിയേക്കാട്ടി പിന്നെ കൊറച്ച് മീനും കൂടെ വറുക്കാം
ആഹ് മീനെന്താ ഉള്ളേ
മീന് മത്ത് മത്തീന്ന് പറയും അറിയോ
ആഹ് മത്തി തന്നെ ഉം
ആഹ് ആഹ് അവിടെ മീനൊന്നും ആക്കീല്ല
ഇന്നിപ്പോ മീനാക്കിയില്ല ഇത് കറി മീൻ കറിയാണ് അപ്പോ തോരൻ വെജിറ്റബിളാക്കി അത് ഒണക്കമീൻ വച്ചിട്ടാണ് ആക്കിയത്
ഒണക്ക മീൻ വച്ചിട്ട് ഓക്കെ ഓക്കേ പച്ചമീൻ കിട്ടലില്ലേ
പച്ചമീൻ കിട്ടല്ണ്ട് ഇന്ന് പിന്നെ ഒണക്കമിംവെച്ച്ങ്ങാണ്ട് കറ്യാക്കി.
ആണല്ലേ ഉം ഉം. എല്ലാ ഹസ്ബൻഡൊക്കെ എവിട്യാ നാട്ടിലാണോ അതോ പൊറത്താണോ? പൊറത്താ, വീട്ട്ല് ചക്കയൊക്കെയൊണ്ടോ ചക്ക.
ആഹ് വീട്ട്ല്ണ്ട് ഞങ്ങള്പ്പോ ഒന്നിച്ച് പൊറത്താണ്.
ആണോ?
ആ ഇവടെ എനിക്കിപ്പോ ഒര് അപ്പൊറത്തെ വീട്ടിന്ന് ഇച്ചിരി ചക്ക കൊണ്ട് തന്നതാ.
ആഹ്.
അത് ന്റെ പണീലാ?
ഇല്ല പണീല്ല ഞാനെടുത്ത് വാങ്ങി വെച്ച് ഇനി എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ട്ട് പതുക്കൊയിര്ന്ന് ചെയ്യാന്ന് വിചാര്ച്ച്. ആ പഴം, ചക്കപ്പഴവാ അതെ അതെ അതെ അതെ.
ഉം.
മകനേപ്പൊ ബാലവാടില് വിടുന്നില്ല?
എല്ലാ അവന്സ്കൂൾ പോണ്ട് എൽ കെ ജീ പോണ്ട്.
അപ്പൊ ടൈമായിലേ പോകാൻ?
ഇന്ന് സ്കൂളില്ല അവധിയാ സ്കൂളില്ല ആഹ് അവധിയാ അവധ്യാ.
ഇന്ന് മഴയയായോണ്ടാണോ?
അല്ല ഞങ്ങള് കേരളത്തിന് പൊറത്താണേ ഇവടങ്ങനെ ചൂടാണ് അതൊണ്ട്ള്ള വെക്കേഷനാ.
ഓക്കേ ഓക്കെ ആഹ്. ഉം ഉം.
ചക്കോം ഓണ്ട് എന്താക്കാ?
ഇല്ല പഴുത്തതല്ലേ നമ്മളങ്ങ് കഴിക്ക്യ അത്രേയ്ള്ളൂ. അല്ലാതെ അത് വെച്ചൊന്നുന്ന്, ഇല്ലില്ല അതൊന്നും ഇവ് ടാരും കഴിക്കില്ല വെറുതെ തിന്നുവാ ഇഷ്ടം.
ആഹ്.
ഉം ചക്ക കടേന്ന് മാക്കലില്ല.
മീന് ന്ന്ട്ട് കറി എങ്ങനേ കറി തേങ്ങര്ച്ചിട്ടോ അതോ
കറി വെക്കാനും മൊളകിട്ട് കറി വെക്കാനാണെങ്കിലും ഇവിടെ പുള്ളാർ ക്ക്ങ്ങനെ മൊളകിനോടൊന്നും എരിവ് കഴിക്കാറില്ല എരിവ് കഴിക്കാൻ ഇഷ് ട്ടല്ല മ്മക്ക് ക്ക്
മത് രത്തിനോട്
മധുരവും കഴിക്കത്തില്ല ആ എന്നാ അതിനൊരു രസാ എരിവ് കഴിക്കാൻ പാടാ പിന്നെ ഞാനങ്ങനെ കറി വെച്ചാലും ഞാന് മാത്രേ കഴി അതുകൊണ്ട് ഞാ വിചാരിച്ചു കറി വെക്കണ്ട വറുത്താ കഴിക്കുവല്ലോ
അപ്പൊ ഞാ വെച്ച് വർക്കാന്ന്
ആഹ്
അങ്ങനെ
ഉം അപ്പം ഇങ്ങള് എങ്ങനെ ഇണ്ടാക്കാറ്.
നമ്മള് വിടെ തലേന്ന് ആഹ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കൊർച്ച് തേങ്ങികൂടെ ചെരികി അതിനാത്ത് ഇടും അതിന് ശേഷം ഒരു വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും കൊറച്ച് തേങ്ങാ വെള്ളം എടുത്തു അതിനാത്ത് ഒഴിച്ചിട്ട് അരകും. അരച്ച് അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കും. ചെല ദിവസങ്ങളിക്കെ റെഡിയാവും ചെല ദിവസങ്ങള് റെഡിയാക്കിയിട്ടില്ല. റെഡിയി വരില്ല കൊർ ഇല്ല അപ്പോണ്ടാക്കീട്ടില്ല.
ഇല്ലല്ലേ ആപ്പണ്ടാക്കീട്ടില്ല.
ആഹ് കൊറച്ച് ഈസ്റ്റും കൂടെ ചേർത്താ പെട്ടെന്ന് നല്ല പോലെ പൊങ്ങി വരും ഞാൻ ഈസ്റ്റ്‌ ചേർക്കാറില്ല. ഉംഉം ഈസ്റ്റ്‌ ചേർത്ത പെട്ടെന്ന് പൊങ്ങും.
വ ഏഹ് മറ്റേ ഇത്ണ്ടല്ലോ ഉഴുന്ന് ദോശൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇത് അപ്പണ്ടാക്ക്യോ ഇല്ല അയ്ന്റെ പാത്രില്ല അതോണ്ട് പിന്നെ ഇണ്ടാക്കി നോക്കിയില്ല.
ഓക്കേ ഓക്കേ ബിരിയാണിയും മന്തിയൊക്കെ ട്രൈയ്യാക്കോ?
അതൊക്കെ കൊർച്ചീച്ചൊക്കെണ്ടാക്കും പ്പോ ഒറ്റക്കായ ഇപ്പോ പിന്നങ്ങട് എല്ലാം ഇണ്ടാകും.
എല്ലാം ഒണ്ടാക്കിയാല്ലേ പറ്റു, എങ്ങനെ യൂട്യൂബ് നോക്കീട്ടാണോ ഒണ്ടാക്കല്?
ആഹ് യൂട്യൂബ് നോക്കിട്ടൊക്കെ തന്നെ. പിന്നെ,
ഞാനും ഞാനും യൂട്യൂബ് നോക്കി എളു എളുപ്പയിട്ട് ഉണ്ടാക്കാ പറ്റുന്നയെല്ലാ എളുപ്പപ്പണിക്ക് എങ്ങനെയെല്ലാണ്ടാക്കാം അങ്ങനെയാണ്ടാക്കാറ് പാടുപ്പെ ഉള്ളാ ജോലിയൊന്നും ഞാൻ എടുക്കാറില്ല എളുപ്പപ്പണിയെല്ലാം നോക്കും.
ഇക്ക് എന്തെലൊക്കിങ്ങനെ ഇണ്ടാക്കി വെക്കാൻ ഇഷ്ടാ ഏഹ് ലീവുള്ള ടൈമിലാണേല് എന്തേലൊക്കായിട്ടങ്ങനെണ്ടാക്കിയോക്കും.
ഉം.
ഓരോന്ന് എന്തേലും സ്പെഷ്യലക്കായിട്ട് ഒള്ളതെ പരീക്ഷണ ത്തിനു ഇഷ്ട്ടാ.
ഉം ഞാനങ്ങനെ സ്നാക്സൊന്നും ഒന്നും വീട്ടിലുണ്ടാക്കാ അങ്ങനില്ല. അതൊക്കെ പൊറത്ത്ന്ന് വാങ്ങലാ, അതൊന്നുണ്ടാക്കി സമയം കാളയാറില്ല ഞാൻ. അത് കാര്യം നമ്മക്ക് ആഹ് നമ്മളാരും ഇല്ലല്ലോ രണ്ടു പേരെല്ലോ മൂന്ന് മക്കളും ഞാനല്ലേ ഒള്ളൂ അപ്പം പിന്നെ ഞാനങ്ങനെ മെനക്കെടാറില്ല അതിന് വേണ്ടിയിട്ട്.
ആഹ്. എന്നിട്ട് ഒഴിവു സമയത്തിലൊക്കെന്താ പരിപാടി?
ഒഴുവ് സമയത്തില് മിക്കവാറും ഫോണിലായിരിക്കും അല്ലെങ്കിൽ ത്തില് ടിവി കാണ്ല് അതൊക്കെ തന്നെയിനി ക്ലാസിന് പോയി തൊടങ്ങണം. ക്ലാസ്സിന് പോയില്ല പോകാ മടിച്ച് മടിച്ച് കൊറേ നാളൊക്കെ പോയി പിന്നെ സ്റ്റോ ഇനിപ്പങ്ങ് തൊടങ്ങാനൊരു മടി പിടിച്ചിരിക്കുവാ മടി വന്നാ
ആഹ് ചെറിയ പിള്ളേരായ കൊണ്ട് പിന്നെ പോക്ക് നിർത്തിയതാ.
ആഹ് ചെറിയ പിള്ളോരയി ആഹ് എന്റെ പിന്നെ അങ്ങ് നിർത്തി, എക്സാം ഞാൻ എഴുതിയായിരുന്നു അപ്പൊ എക്സാം എഴുതി അത് നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ മാർഗിന് മിസ് ആകത്തില്ല നമുക്ക് ആ ജോലി.
ആഹ്.
അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച്. എഴുതി ഒന്നോ ഒന്നോ രണ്ടോ മാർഗിനൊക്കെ പിന്നെ നമുക്കെങ്ങ് ഭങ്കരയിട്ട് ഒരു ഇതായിപ്പോയി ഞാനങ്ങ് ഒരു ഡിപ്രഷനിലോട്ട് പോയി. അപ്പ്ൾ ഞാൻ പിന്നെ പിന്നെ നിർത്തിയതാ പിന്നെ അങ്ങോട്ടും തുടങ്ങൻ എന്നിട്ട് പറഞ്ഞു വന്ന കാര്യം ഇല്ലത് ഇത്‌ എല്ലായിടത്തും സംഭവിക്കുന്നതാ.
ആഹ് അതങ്ങെ തന്നെല്ലേ പിന്നെ അടുത്തത് കൊണ്ട് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒന്നാലും അങ്ങ് തുടങ്ങാന്നാ.
ആ വരുന്നത് സ്റ്റാ സ്റ്റാർട്ടിത് കഴിഞ്ഞ പ്രോബ്ലെമില്ല പക്ഷെ സ്റ്റാർട്ട് ചെയ്യൻ അങ്ങോട്ട് ഇപ്പ ഇപ്പ രണ്ടാള് ഒരാള് ഇളയാള് ഈ വർഷം മുതൽ സ്കൂളിൽ പോയി തുടങ്ങിയൊള്ളു അപ്പോ രണ്ട് പേര് ഇപ്പോ പോന്നുണ്ട് അപ്പൊ മൂത്താക്ക് കുഴ അയാള് പഠിക്കും അയാൾ പറഞ്ഞ എഴുതും എടുക്കും പഠിക്കുക ഒക്കെ ചെയ്യും രണ്ടാമത്തെ ആള ഭയ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മ ഹോം വർക്ക്‌ എഴുതിപ്പിക്കാൻ ഭയങ്കര മടിയ അവരെ.
ഉം കൂടെ ഇരിക്കേണ്ടി വരും അല്ലേ ഉം. ഇവിടൊള്ള ആളൊക്കെ തന്നെ, ഇരുന്ന് കിട്ടിയ മതി അയാകൊട് പണിച്ചും അങ്ങോട്ടേക് എത്തില്ല.
ഇതര് ബുദ്ധിമുട്ട അത് കഴിഞ്ഞു അതാണ് ഏറ്റവും വല്ല്യതാ. ക്കോർക്കുമ്പൊ വിചാരിക്കും ഞാനിതൊക്ക കഴിഞ്ഞ് എപ്പോ പഠിക്കുന്ന് വിചാരിക്കും. അങ്ങനെ ഓർക്കുമ്പോ മടിക്കും. ആഹ്, ഓഹ്! ഒരുപാട് നാളായ പുറത്ത് പോയിട്ട്?
ആഹ് രണ്ട് വർഷം.
ഉം, നാട്ടിലേക്കൊക്കെ ഇനി എന്നാ?
അത് കൊല്ലത്തില് ഒരു മാസം കിട്ടും.
ഉം, എല്ലാരൂടെ ഒരുമിച്ച് പോവു അല്ലേ? ഉം ഉം ഉം, ഇനി അവിടെ തന്നെ സെറ്റില് ആകാനാണോ?
ആഹ്, അവിടെ സെറ്റില് ആയതാ. ജോലിയൊക്കെ ആയിട്ട് ഇവിടെ ക ഓടിയാ.
ഉം അഹ് ആഹ് ഒണ്ട്, വർക്ക് ചെയ്യുന്നയാണോ അതോ ഹസ്ബൻഡന് മാത്ര ഒള്ള ഹസ്ബെന്റിന് ഇന്ന് ഓഫാണോ?
ആദ്യം ആഹ് അല്ല പോവാനാവ്ണേ ഉള്ളൂ.
ആണോ അപ്പം മോനെ ആ ടൈമില് ആര് നോക്കും?
അത് ഇവിടെ അടുത്തൊരു ഫാമിലി നോക്കും. അറിയ്ണ ഒരു ഫാമിലി ഉണ്ട്. അപ്പോ അവിടെ അവിടെ ആയി കൊടുക്ക ചെയ്യാ.
അടങ്ങോ, അപ്പോ അടങ്ങിയിരിക്കുവോ അവിടെ?
കൊഴപ്പല്ല്യ, അവിടിം പിള്ളേരുണ്ട് അരോട അങ്ങനെ കളിച്ചോണ്ട് പോ. അടി കൂടികാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോണും. ആഹ് ഉച്ചകത്തേക്കുള്ള ഒക്കെ അവര് കൊടുക്കും. നമ്മള് എന്തേലും ഒരു ഫ്രൂട്ടോ എന്തേലും ആയിട്ട് കൊടുക്ക. ആഹ് കാശ് കൊടുക്ക.
ആഹ്, ഓക്കെ ഓക്കെ. അപ്പം ഹസ്ബൻഡ് രാവിലെ പോവോ?
ഹസ്ബൻഡും പോയിട്ടില്ല, അവരും ഒരു ഏഹ് ഇവിടുത്തെ ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിട്ട തന്നെ പോവുള്ളൂ. രണ്ടു പേരും ഒറങ്ങാണ്, സമയം ആവണേ ഉള്ളൂ.
ഓഹ്, അതെ അതെ അതെ. ഉം ഉം ഉം രാവിലത്തെ പണിയൊക്കെ തീർക്കു അല്ലെ അന്നേരം.
ആഹ്, ഒന്നിച്ച് അങ്ങട് ആക്കും രാവിലെ എണീറ്റ പാടെ
ആഹ് ആഹ് ആഹ് ആഹ്.
കൊറച്ച് ചോറിന്ള്ളത് തളപ്പിക്കാൻ വെക്കും, പിന്നെ. കറിയേള് രണ്ടും രണ്ട് കറിയും ഉച്ചത്തേക്കും രാവിലത്തേക്കുള്ള കറിയാക്ക ഏയ്, എന്താണ് ഏറ്റവും ലാസ്റ്റ് ണ്ടാക്ക ബ്രേക്ക്ഫാസ്റ്റാണ്. അന്ന എണീ
ആണല്ലേ, ആഹ് ശ അപ്പോ ഫുഡ് കൊണ്ട് ഓണൊ,? നിങ്ങക്ക് രണ്ട്ര്ക്കും.
ഹസ്ബന്റ് കൊണ്ടോവൽല്ല, ഞാൻ കൊണ്ടോവും.
ഉം ഉം ഉം ഉം ഓക്കെ എങ്കി ശരി. വിളിക്കാട്ടോ ശരി ഓക്കെ എങ്കില് ശരി